ഹലോ
ആഹ് കേക്ക്ണ്ടോ എന്തൊക്കെണ്ട് ഭക്ഷണൊക്കെ കഴിച്ചോ
ഇൽ ആഹ് രാവില്ത്തതൊക്കെ കഴിഞ്ഞു
ആഹ് എന്താ ഇന്ന് ഇണ്ടായിന്യേ രാവില്കക്ക്
ശാ ചെറ്പയർ കറി
ആഹ് ഉച്ചക്കക്കെന്താ മീനോ ചിക്കനോ ചെലൊല്ക്ക് ചിക്കനും മീനൊക്കെ നിർബന്ധാണല്ലോ
ആഹ് ഇവിടെ എന്തേലൊന്ന് വാണം
ആഹ് അതെ ഇൻക്കാണെങ്കി ചമ്മന്തിയാണേലും ഞാൻ ചോറ്ന്നും
ഇൻക്കറീല ഇന്ക്ക് ഒണക്കമീനായാലും ചെറിയൊരു കഷ്ണം മതി ഇന്നാലും അത്ങ്ങെട്ട് കിട്ടണം
അയില്ങ്ങനെ കാണണംലേ പാത്രത്തില് ആഹ്
അവിടെന്താ ഇന്ന് സ്പെഷ്യല്
ഇവിടെ ഇന്ന് മുരിങ്ങന്റെ താളിപ്പാണ് പിന്നെ ബീഫ്ണ്ട്
ആഹ്
ഇതൊക്കെ തന്നെ സ്പെഷലായിട്ട്
എങ്ങനെ
അതന്നെ സ്പെഷ്യല്
ആഹ്
ആഹ് മഴക്കെണ്ടോ
മയ ഇങ്ങനെ പെയ്യോ പെയ്യോറ്ഞ്ഞ് ഇങ്ങനെ നിക്കാണ്
ആഹ് അങ്ങൻ തന്നെ ഇവിടേം മഴ ഒന്ന് പെയ്തു ഡ്രസ്സോ ഇപ്പം മുറ്റത്ത്കിട്ടീനി മഴ എയ്തപ്പ അങ്ങട്ടന്നെട്ടു വീണ്ടും വെയിലരച്ചി അതന്നെ
അതന്നെ പണി ഒന്നങ്കിൽ പെയ്യണങ്കിൽ ഒരു സമാധാനം
അതെ നമ്മുക്കിത് നോക്കി ഇങ്ങനെ നിക്കണ്ടായി ഇത് അങ്ങട്ട് ഇടാ ഇങ്ങിട്ട് ഇടാ ഇതെന്നെ ഒരു പണിയ
ഹ ഇനി കുറെയാണ്ട് പൊർത്ത്ക്ക് വെച്ച്ണ് അതിപ്പോ ഇങ്ങന മയ പെയ്യണോ പെയ്യണോ ആലോചി ക്കാണ് പെയ്യല് തൊടങ്ങിയാ പിന്നെടൊക്കെ പാടാണ് വികലേക്കാരം
റ്റ് പെയ്യലേക്കാരം പൊളിഞ്ഞടി വീട്ടില് കൃഷിയൊക്കെ ഉണ്ടോ
ഇല്ലേ
ഒന്നുല്ല
ഏഹ് കൃഷിയൊന്നും അങ്ങനെ ചെയ്യാറില്ല
ആഹ് ഇവിടെണ്ട് ഞങ്ങളെന്ത് പാടത്താണെ പാടത്തിന്റെ ഒരു മൂ ഇടയില വീട് ബാക്കിയൊക്കെ അങ്ങനെ കൃഷിയായിട്ട് കവ്ങ്ങ് തെങ്ങ്
വാഴ
കവുങ്ങാണ് കാര്യായ്ട്ട് പിന്നെ തെങ്ങുണ്ട് പിന്നെ അയിന്റെടേക്കൂടെ ചെറിയതുണ്ട് അല്ലീ മത്തന് മുരിങ്ങ പപ്പായ മഞ്ഞള് കാ കാന്താരി മൊളകില്ലേ എന്താ ചീന പറങ്കികാ
ആഹ് ചീരാ പറങ്കി
ആഹ് അത്ണ്ട് പിന്നെ
അതൊക്കെ ഇട്ട് കറി വെച്ചാലും ഉപ്പേരിക്കൊക്കെട്ടാ മുരിങ്ങ ഉപ്പേരിക്കെക്കുമ്പോ നല്ല ടേസ്റ്റാ
അതെ പിന്നെ വൈതനങ്ങ ഉപ്പേരി നക്കണ്ട് ഇവിടുന്ന് ഇണ്ടാക്കി അയിലവുമ്പോ വെഷാംശം ഒന്നുല്ലല്ലോ നമ്മളെ പിച്ചി
ക്കന വൈതനൊക്കെ നല്ല ടേസ്റ്റാ ആഹ്
വിടൂല്ല അതൊക്കെ ഇണ്ടാക്കും പിന്നെ മ ഞ്ഞള് ഉണക്കിപ്പൊടിച്ചാല് പിറ്റത്തെ വർഷം വരെ ഉണ്ടാവും അത് ഉപയോഗിക്കാം
ആഹ്
ആഹ് പിറ്റേത്ത വർഷം വീണ്ടും അതേ മരി ഒണക്കി പിടിക്കും കഴുകി പുഴുങ്ങിങ്ങാണ്ടൊക്കെ അങ്ങനെ നമ്മളന്ന് വൃത്തിയാക്കാണ് ആഹ് കൊറേ പണി എടുക്കണം അത് നന്നാക്കിന്റെ എന്താ വേരൊക്കെ കളഞ്ഞു പിറ്റത്തെ വർഷത്തേക്ക് കൂ വൈക ഇല്ലത് കെടുത്ത് വെച്ചു അങ്ങനെ കൊറെ പണിയക്കെ ഉണ്ട് പിന്നെ ചൂടാക്കി ഉണക്കി പൊടിച്ച് പുയിങ്ങാണ്ടൊക്കെ കഴുകി വെയിലത്തി ഇട്ട് നുറുക്കിങ്ങാണ്ടൊക്കെ പണിണ്ട് എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് ഇല്ലതൊക്കെ അയിൽന്നെ ഉണ്ടാവും അങ്ങെന്ത്‌
ഇവിടെ എന്റെ ആ ഓ ഹസ്ബൻറിന്റെ ഇപ്പൊണ്ടാക്കല്ണ്ട്
ആഹ് അവിടെ എന്തൊക്കെയാ
ഇവിടെ കാങ്ങനെ മഞ്ഞളന്നെ
ആഹ് മഞ്ഞളന്നെ ആ മഞ്ഞളുമ്മ പണി എടുക്കാണ്ട്
ആഹ് എന്നാലും കൊറേ ഉണ്ടാവും പൊടിച്ച കൊറേ കാലത്തിന് ഉണ്ടാവുല്ലോ
ആ ഉണ്ടാവേ അത് കൊറച്ച് നമ്മൾ ഉണ്ടാക്കണതാവുമ്പോ കൊറച്ചിട്ടാ മതി അതന്നെ നല്ല കുത്തലും സ്മെല്ലൊക്കെ ഉണ്ട് കളറൊക്കെ ഉണ്ടാവും പുറത്തുന്ന് മേടിക്കന്ന് പറഞ്ഞാല് കെമിക്കലക്കെ കൂടിയൊണ്ട് അഹ് ആഹ് നറവാ ഇത്രതൊന്നും ഇണ്ടാവൂലല്ലോ ഇതാവുമ്പോ നല്ലതാണ് കൊറച്ചിട്ടാതന്നെ നമ്മുക്ക്ഇപ്പ ആവശ്യത്തിനു
ആഹ്
ഏഹ് സിനിമയൊക്കെ കാണല്ണ്ടോ
ഓഹ് അതൊക്കെ തന്നെ പണി പൊറ
ആഹ് ആഹ് വീട്ടിലിരുന്നങ്ങാണ്ട് ല്ലേ
ആഹ് വീട്ടിലിരുന്ന് ഒട്ടിട്ടി എറങ്ങണത് ടെലഗ്രാമില് കൂടെ
ആഹ് അങ്ങനെ കാണും
ആഹ് ഇങ്ങളോ
ഞാന് അങ്ങനെ കാണലില്ല ഞാന് ഫേസ്ബുക്കിൽങ്ങനെ വരുല്ലോ ഒരു ഭാഗങ്ങള് സിനിമന്റെ അപ്പൊ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെ ചെലപ്പോ യൂട്യൂബില് സെർച്ച് ചെയ്ത് നോക്കുമ്പോ അങ്ങനെ അയില് ഫുള്ളായിട്ട്ള്ളതാണെങ്കി അങ്ങനെ കാണും അല്ലെങ്കി പിന്നെ എന്തോ ഞാന് അങ്ങനെ ഒഴിവാക്കും ചെയ്യും പിന്നെ കാര്യട്ട് ഇല്ല ഇല്ല വർക്കൊന്നുംചെയ്യുന്നില്ല പിന്നെ കാര്യയിട്ട് ഈ എന്താ ഫോണിൽ പാട്ടൊക്കെ കേക്കല് യൂട്യൂബില് ഹിന്ദി പാട്ട് ആൽബം പാട്ട്
ആഹ്
അങ്ങനത്തെ പാട്ടുകളൊക്കെ കേക്കും
ആഹ്
ഉം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും
ആഹ് ആഹ്
പാട്ടൊക്കെ കേൾക്കലുണ്ടോ
ആഹ് പാട്ടൊക്കെ കേക്കലുണ്ട്
അനക്ക് എങ്ങനത്തെ പാട്ടുകളാ ഇഷ്ടം
ഞാന് ഈ ആൽബം പാട്ട് സിനിമാ പാട്ട്
ആഹ് മലയാള ആണോ ഹിന്ദി ആണോ തമിഴാണോ ആഹ് ഈ ആൽബം പാട്ടുകള് ഷാഫിന്റെ പാട്ടൊക്കെ
ആഹ് അതൊക്കെ തന്നെ
ആഹ് ഷാഫി ആഹാ ട്രെൻഡിങ്ങില് വന്നുകൊണ്ടിരിക്കാണ് വർക്ക് വരുന്ന ഷോപ്പ് പുതിയ ഷോപ്പാണ് ഉദ്ഘാടനത്തിന് വന്നിന്നു ഷാഫി നേരിട്ട് ആദ്യ ഹസ്ബൻഡറ് വർക്ക് ചെയ്യാണ് ഷോപ്പ്ൽ ഉദ്ഘാടനത്തിന് വന്നിന്നു ഷാഫി
ഏഹ് എന്ന്
അതിപ്പോ എന്താ നോമ്പ് ലാസ്റ്റ് നോമ്പിന്റെ തല ലേന്നോ അങ്ങനെ എന്തോആണ്
ആഹ് ആഹ്
ഉം പിന്നെ അന്നാണ് ഷാ ഫിനെ നേരിട്ട് കാണണം ഫോണിക്കൂടങ്ങനെ കാണാന്നല്ലാണ്ടെ അത് ഈ എന്താ ചെരുപ്പ് ബാഗുകളൊക്കെങ്ങനല്ലെ ഫോണി കൂടെ ഇങ്ങനെ കാണാന്നല്ലാതെ നേരിട്ട് ആദ്യ
നേരിട്ട് കണ്ടില്ല അതിപ്പഴും ആ യങ്ങായിട്ട് തന്നെയാ നിക്കന്നത്
അതേ ഒരു മാറ്റൂല്ല ഫോണില് കാണാൻ അതേപോലെ തന്നെ എത്ര അൻമ്പപത്തൊന്ന് വയസ്സോ അമ്പത്തിരണ്ട് വയസ്സോ അങ്ങനെ എന്തോ പറഞ്ഞു പക്ഷെ തോന്നന്നല്ല മോനേം കൊണ്ടാ വന്നത് ആഹ് മോനേം കൊണ്ടാ വന്നത് മോന് ഇരു അതെന്താ സിനിമന്റെ എന്തോ എന്തോ കാര്യത്തിൽ എന്തോ ഒരു ജോലി അത് പഠിക്കയാണെന്നോ
ഏഹ്
എന്തോ പറഞ്ഞു ഓനും പാടി ഓന് ആടി ഷാഫി അങ്ങനെ എന്നാപിന്നെ അവിടുന്ന് ഷൂസൊക്കെ എടുത്തിട്ടാണ് പോയത് മോന്
ആഹ് അങ്ങനെയൊക്കെ അന്നാണ്പ്പോ ആദ്യമായിട്ടൊരു പാട്ടുകാരനെ ഞാൻ കാണുന്നത്
തീരെ കണ്ടിട്ടില്ല ഫോണിൽ ഇങ്ങനെ കാണാന്നല്ലാതെ
ആഹ്
നേരത്തെ മക്കള കണ്ട വേറെന്തൊക്കെയുണ്ടന്നിട്ട്
പിന്നെ എന്തൊക്കെയാ അങ്ങനെ പോണ് ആരൊക്കെയുണ്ട് വീട്ടില് ആരൊക്കെയുണ്ട്
വീട്ടിലൊക്കെ എല്ലാരുണ്ട് ഇമ്മ ഇപ്പൊക്കെ ഉണ്ട്
ആഹ്
മക്കളൊക്കെ സ്കൂളിൽ പോയില്ലേ
ആഹ് പോയി
ഉം വരുമ്പോ എന്തേങ്കിലും വാങ്ങണോ ചായക്ക്
ബേക്കറി എന്തേലും മതി
മതീലേ അല്ല ചിലർക്ക് നിർബന്ധ ആവും എന്തെങ്കിലും എണ്ണക്കടികൾ വേണന്ന്
ഇല്ല അങ്ങനൊന്നു ഇല്ല ഉണ്ടാക്കിയ തിന്നും ഞാൻണ്ടാക്കലൊന്നും ഇല്ല ഉം
അല്ലെ ഇവിടെ അങ്ങനെ തന്നെ ഞാൻ പഴക്കൊ ഉണ്ടെങ്കി പഴം പൊരി ച്ച് അങ്ങനെ എന്തെലുമൊക്കെ ഇതാക്കി കൊടുക്കും അല്ലാതെ നിർബന്ധന്നുമില്ല ഒന്നും ഇല്ലെങ്കിൽ ഞാന് കഞ്ഞി എന്തെങ്കിലും കൊടുക്കും കാരണം സ്കൂളന്നൊക്കെ ചെറിയ മോളാണെ സ്കൂള്ന്നൊക്ക ഭക്ഷണം ഒന്നും കഴിക്കൂല യു കെ ജിയിലാണ് ഇ പ്രാവശ്യം എൽ കെ ജി ആയപ്പോള് ടീച്ചറൊക്കെ വാരി കൊടുക്കലക്കെന്ന പിന്നെപ്പ യു കെ ജി ആവുമ്പോ കഴിക്കണിണ്ട് പറയണ് ണ്ട് ഉണ്ടോ ഇല്ലേ നമ്മക്ക് അറിയില്ലല്ലോ ആഹ് അപ്പ വീട്ടിലെത്തുമ്പോ എന്തേലൊക്കെ കരുതിണാണ്ട്
ആഹ്
അങ്ങനെ കൊടുക്കും വിശപ്പ് മാറിക്കോട്ടേ
ഒരു കുട്ടി തന്നെ ഉള്ളൂ
ആഹ് ഇല്ല ഒരു മോള് ചെറുതുണ്ട് ഇതിലെ നടക്കണ്ട് ഞാൻ അങ്ങനെ മുറ്റത്ത് കൂടെ ഇങ്ങനെ ഫോൺ വിളിച്ചിങ്ങെനെ നടക്കയാണ്
സൗണ്ട് ഉണ്ടാക്കീട്ട് അപ്പൊ പിന്നെ ഇതിലെ മുറ്റത്ത് കൂടെ ഇങ്ങനെ നടക്ക
അയക്കൂല അതിപ്പോ മുറ്റത്ത് കൂടെ ഓരോന്നും ഇങ്ങനെ തോണ്ടി മാന്തി ഇങ്ങനെ നടക്കാണ്
ആഹ് സൗണ്ടേ
ആഹ് അത് അയിന്റെ എണീക്കണ് ണ്ട്.
ആഹ് എത്രായിന് ചെറുതിന്?
ഒന്നര വയസ്സ്
ആഹ്
ഉം മാക്സിമം ഞാൻ സൗണ്ട് ഇല്ലാത്ത ടൈമിലങ്ങനെ വിളിക്കാൻ നോക്കും എന്നാ പിന്നെ ചെൽപ്പളൊക്കെ എത്ര ശ്രദ്ധിച്ചാലാണ് ഇ ദാവ്വാണി
ആഹ്
വേറെന്തൊക്കെ ബുക്കൊക്കെ വായിക്കോ പണികളൊക്കെ കൊറെയൊക്കെ കഴിഞ്ഞു.
ഏഹ്
പിന്നേ ബുക്കൊക്കെ വായിക്കലുണ്ടോ?
ഇല്ല അങ്ങനത്തെ പരിവാടിയൊന്നുല്ല ഏഹ് ഏഹ്
ആഹ് ഞാനും തന്നെ അച്ചാറ് ഇതയി സ്കൂള് പഠിക്ക്ണ ടൈമിലൊക്കെ വായിച്ചിര്ന്നു. പിന്നെ ബുക്കൊന്നും കിട്ടൂല്ല അപ്പൊ ഫോണില് ഒരാപ്പ് ഇൻസ്റ്റാൾ ചെയ്ത്കാണ്ട് അങ്ങനെ എൻറ ഒരു ഫ്രണ്ട് പറഞ്ഞീനു ആ അതങ്ങനെ വായിച്ചു
ഓഹ്
സ്റ്റോറില് ഇൻസ്റ്റാളെയ്ത്കാണ്ട് ഒരു
ഏത് എന്താണയിലുണ്ടാക കഥകളാ?
ആഹ് നോവൽ
ആഹ്
ആഹ് പ്രതി ലിപീയർഞ്ഞൊരു കഥയ്ന്
ഏഹ് എനിക്കറീല്ല
അത് വായിച്ചു അങ്ങനെ വേറെള്ളതൊന്നുംപ്പോ അങ്ങനെ വായിച്ചിട്ടൊന്നുംല്ല
ആഹ്
അന്ന് വായിച്ച് പാത്തുമാന്റെ ആട് ബഷീറിന്റെ
ആഹ്
അതേപോലെ ആടു ജീവിതൊക്കെ വായിക്കണംന്നൊക്കണ്ടയ്ന് പക്ഷെ ആടുജീവിതം മോ പിന്നങ്ങനെ നല്ല മൂവിയാണ് പറിണേട്ടു അവ്ടെ ഇവ്ടെയൊക്കെ ഇങ്ങനെ കണ്ടുക്ണ് ഫുള്ളായിട്ട് ഞാൻ അതും കണ്ടു ഇല്ല ഫുള്ള് കണ്ടിട്ടില്ല ഓരോ ഭാഗങ്ങള്ങ്ങനെ കാണും ഫോണില്.
മ്മ് മ്മ്
ഫുള് കണ്ടിട്ടില്ല നല്ല ഒരു ഒ റിയൽ ലൈഫിൽ നടന്ന ഒരു കഥയാണല്ലോ
ആഹ് അതന്നെ
മ്മ് അപ്പൊ കാണണംനൊക്കണ്ട് ചെല ചെല നല്ല സിനിമകള് കാണുമ്പോ നമുക്ക് കാണാൻ തോന്നും.
മ്മ്
ഈ കാര്യായിട്ട് ഇൻക് ക്ക് കോമഡി മൂവീസാണ് ഇഷ്ട്ടം പിന്നെ ഈ പ്രേ യും അങ്ങൻത്തെല്ലാം കാണും ഇഷ്ട്ടാണ് കോളേജില്ള്ള കഥകളൊക്കെണ്ടല്ലോ. റ്റൂറിയെ, അതൊക്കെ ഇഷ്ട്ടാണ് കാണുന്നതൊക്കെ ഇഷ്ട്ടാണ് പിന്നെ സീരിയലൊന്നും അങ്ങനെ കാണലില്ല പിന്ന ആഹ് ആദ്യം കണ്ടീന്ട്ടോ ആവും ആഹ് അതോണ്ടാണ് കാണാത്തത് ഞാനൊക്കെ കല്യാണത്തിന്റെ മുമ്പ്, എല്ലാ സീരിയലും ക ഒരുവിധം ഏഷ്യാനെറ്റിൽ വരുന്ന സീരിയലൊക്കെ കണ്ടീന് ഇപ്പൊ പിന്നെ, മ്മ് നിർത്തിയതാണ് ഇവിടെ ടി വിയില്ല ഇൻക്ക് താല്പര്യല്ല വാണങ്കി ഫോണിലൊക്കെ കിട്ടോല്ലോ.
ആഹ് ഫോണില്പ്പ എന്താ കിട്ടാത്തെ,
പക്ഷെ ആഹ് എന്താറിയോ ഒരു സ്റ്റേജ് കണ്ടാ പിറ്റത്തെ ഭാഗം കാണണ്ടിവരും.
നേര്ത്തെ കാണ ആഹ് നേരായേ കാണയ്ന് വിചാരിക്കും
ഓല് സ്റ്റോപ്പ് യ്യുമ്പൊ ഒരു ക്ലൈമാക്സ്ല്ല കൊണ്ടേയ് നിർത്തേ.
ആഹ് പിറ്റേന്ന് കാണാൻ പ കാണണംന്ന് അക്കോൽത്തിലാക്കി വെച്ച് ഓല് പോവാ.
ങ്ങനെ ഇതാക്കും. അപ്പ പിന്നെ നമ്മക്ക് ഇതിന്റെ ബാക്കി കാണണ്ടിരും.
ആഹ്.
അങ്ങനെ ഒക്കെ. താക്കിങ്ങാണ്ട് പിന്നെ സീരിയലൊക്കെ ഞാൻ കാണല്ണ്ട്. സിനിമ നമ്മുക്ക് പിന്നെ രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞാൽ. കഴ്ഞ്ഞല്ലോ. ഉം. ബേം കഴിഞ്ഞോളും.
ഹസ്ബൻഡ് ജോലിക്കോയോ?
ആഹ് ഹസ്ബൻഡ് പോയി. മോളും ജോലി മോളും പഠിക്കാനും പോയിക്ക്ണു.
ആഹ്.
പിന്നെ ഇതിലങ്ങനെ.
അവിടുന്ന് ദൂരണ്ടോ കൊറേ.
എങ്ങട്ട്?
ഏഹ് സ്കൂൾക്ക് മോക്ക്. ഹലോ. ഹലോ. ഹലോ.